ഹലോ കേക്കാവോ ആഹ് കേൾക്കണ്ട് എന്തൊക്കെയുണ്ട് സുഖംന്താണോ
സുഖന്നെയാണ് അങ്ങനെ പോന്നു ഭക്ഷണൊക്കെ കഴിച്ചു കൊറച്ച് നേരങ്ങോട്ടൊക്കെ കിടന്നപ്പോ
ആഹ് എന്തുവാ ആണോ ആഹ് ആഹ് ശരീരം വേദനിക്കണ്ട് ഇല്ലേ ഉം പിന്നെ എങ്ങനെ എങ്ങനെയാണ് ഭക്ഷണൊക്കെ എന്താണ്
ഇന്ന് ഭക്ഷണം സ്പെഷ്യലായിട്ട് ഒന്നുല്ല മീൻ പൊരിച്ചത് പിന്നെ മുരിങ്ങ താളിപ്പ്
വരും എണ്ടാക്കാറ് ഇണ്ടാക്കാറുണ്ടോ അതേപോലെ തന്നെ സ്പെഷ്യലായിട്ട്
സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കലില്ല
ആഹ് ഇണ്ടാവുലല്ലേ ഇപ്പൊ മീനൊക്കെതന്ന ഭയങ്കര അതാണ് മീനൊക്കെ ഇപ്പ ഭയങ്കര ടൈറ്റാണല്ലോ ഇപ്പൊ മീനൊക്കെ ഇപ്പ എങ്ങും കിട്ടാനൊന്നില്ല പക്ഷെ ഞാ പറഞ്ഞു മീനുണ്ട് ഞങ്ങക്കൊന്നും മീനില്ല പഴയ മീന് കിട്ടും ഞങ്ങളിങ്ങട്ട് പച്ചക്കറ്യക്കെ വെക്കാറാണ് ഇവിടെ നക്ക ഇന്നൊക്കെ വെണ്ടയ്ക്കും വപ്പടും ഉണക്കലും ഒക്കെയാണ് സോയാബി പൊരിച്ചത് അങ്ങനത്തെ കൊരോന്നാണ് വെക്കല് മീനൊക്കെ കുറവായോണ്ട് ഉണക്കെലിഷ്ടാണോ
ഉം എനിക്കിഷ്ട്ട
ഒണക്കല് എനിക്ക് വല്ലാതൊന്നും ഇഷ്ടല്ല മാ അതിഷ്ടാണ് ചെലോല് ഒണക്കല് കറിയും വെക്കൂലേ സ്രാവാവൂലെ ഇഷ്ടം ചെലൊല് കറിയും വെക്കൂലേ ഉണക്കല് ചിലയിടത്തൊക്കെ കാണാ കറിയും വെക്ക്ന്നെ ഉണക്കലിന്റെ കറി തേങ്ങരിച്ചിട്ട് വെക്കും ഇങ്ങള് വെക്കലുണ്ടോ ഉം എനിക്കിഷ്ടല്ല
ഒന്നുംല്ലെങ്കി വെക്കും
ഒന്നില്ലെങ്കില് ല്ലേ ഒന്നും കൂട്ടാനില്ലെങ്കിൽ എന്തെങ്കിലൊക്കെ വേണ്ടേന്ന് വിജാരിച്ച് വെ ക്കുന്നെ ഇഷ്ടാണോ ഇഷ് ആഹ് ആഹ് ഇഷ്ടാണ് ല്ലേ ഉണക്കെൽനോട്‌ ഇഷ്ടല്ലോർക്ക് കൊഴപ്പല്ല പിന്നെ
ആദ്യം ഇഷ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഫുഡ് വെജിറ്റബിള് എനിക്കങ്ങനത്തെ നോൺ വെജിനോടെനി ആദ്യം ഇഷ് ഇഷ്ടം ഇപ്പെനിക്ക് വെജിറ്റബിൾസ് അങ്ങനത്തെ സദ്യ അങ്ങനത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടാണ്
സദ്യനോടക്കെ ഇഷ്ടാവും എനിക്ക് സദ്യ ഇഷ്ടാണ് അതേപോലെ തന്നെ ആദ്യം നിക്ക് സദ്യ ഇഷ്ടല്ലായിരുന്നു ഞാന് ഇതേപോലെ തന്നെ ഇഷ്ടല്ലേനി നിക്ക് ഏതെ വേണ്ടേ അയില് സദ്യേല് ഏറ്റോം ഇഷ് ഇഷ്ടം കൂട്ടുകറിനോടാണ് കൂട്ടുകറി അറിയോ കടലൊക്കെ ഇട്ടാണ്ട്
ആഹ് ഞാനതൊന്നും കഴിക്കൂല ഞാനതൊന്നും കഴിക്കൂല ഞാൻ സാമ്പാറ് ആഹ് സാമ്പാറ് പുളിഞ്ചി അങ്ങനെ ചെറങ്ങനെ എല്ലതൊന്നും പറ്റൂല
ഏഹ് അവയല് അതിലും എനിക്കിഷ്ടല്ല പച്ചടി കിച്ചടി എന്നൊക്കെ പറിഞ്ഞാണ്ട് സാധനുണ്ടല്ലോ ഒരു വെള്ളക്കറികളൊക്കെ അതൊന്നിക്കിഷ്ടല്ല ഒരു ജാതി ചൊയാണത് പക്ഷെ മറ്റേതൊക്കെ ഇഷ് കേട്ടോ കൂട്ടുകറി അതേപോൽ തന്നെ സാമ്പാറ് രസം അവി
ഉം ഉം പക്ഷെ അവരുടെ സാമ്പാറ് ഭയങ്കര ടേസ്റ്റ് സ്റ്റേരിക്കും അപ്പംനമ്മള് വെ ഏഹ് എത്ര വെച്ചാലും ആഹ് ഇനിയിപ്പോ അവരുടെ ബിരിയാണി നമുക്ക് ഒരു ഒരുരിത് കിട്ടു
ഇല്ല ഈ കിട്ടു കിട്ടൂല അതേപോലെ തന്നെ അവര് പറയും ഇങ്ങൾക്ക് നല്ല പത്തിരി ഇണ്ടാക്കാൻ അറിയും ഞങ്ങൾക്ക് അതേപോലെ പത്തിരി നിങ്ങള് പത്തിരി ഇണ്ടാക്കുന്ന പോലെ നെയ്സില് പത്തിരി നമുക്ക് കിട്ട കിട്ടൂലാന്ന് ചെലതൊക്കെ ആഹ് അവരിക്ക് പുളിച്ച ദോശ പുളിച്ച എന്താണ് മ മറ്റത് ഇട്ട്ലി അങ്ങനത്താണ് അവരിണ്ടാ എനിക്കിഷ്ടല്ല ഉയിന്നിന്റെ ചൊയാ വല്ലാണ്ട് ഇഷ്ടല്ല ഞാൻ കൂടുതല് ട്ടിലൊന്ന് ചു ചുടുമ്പൊളും ദോശ ഇട്ട്ലിയായിട്ടും ദോശായിട്ടൊന്നും ചുടുമ്പളൊന്നും ഉയിന്ന് വെല്ലാണ്ട്ടൂല
ആഹ് ഈസ്റ്റിന്റെ ടേസ്റ്റ് എനിക്കിഷ്ടാണ് പക്ഷെ എനിക്ക് ഈ ഇതിന്റെ ഈ പുളി വരുല്ലോ പുളി വരുന്ന സാധനൊന്നും എനിക്കിഷ്ടല്ല
ഇഷ്ടല്ലല്ലേ ഉം അങ്ങനെ എനിക്കും അങ്ങനെ ഇഷ്ടല്ല പുളി വരുന്ന സാധനം ഏഹ് എന്ത് നെയ്യ്ടെ
അല്ല നെയ്യ് റോസ്റ്റ് മസാല ദോശക്കെല്ലേ
മസാല ദോശ ആഹ് എനിക്കിഷ്ട മസാല ദോശ എനിക്കിഷ്ടാണ് മസാല ദോശ ഞാൻ ഇതേപോലെ തന്നെ കടേല് പോയിട്ടന്നെ തിന്നും വീട്ടിലിണ്ടാക്കാനും ഇഷ്ടാ ഞങ്ങളടക്ക് രാവിലെ ആ മന്തിക്കെ ഇഷ്ടാണ് എനിക്ക് മന്തി ബിരിയാണി ബിരിയാണിനെ കാട്ടിക്കെ കൂടുതലും മന്തി ഇഷ്ടം പറ്റും കാരണം മന്തി തിന്നാ എത്ര ആയാലും തിന്നാ അങ്ങനെ തോന്നും ബിരിയാണി ആവുമ്പേക്ക് വേഗം മടുക്കും അതൊ
ക്ക് പറ്റൂല
പറ്റൂലല്ലേ പിന്നെ ഒന്നായി ഞാൻ നന്നായിട്ട് ഉറങ്ങി തളർന്നു പോവും ബിരിയാണി ഉറങ്ങിപ്പോവും നിക്കൊക്കെ ക്കം വരും വേഗം പിന്നെ ക ആ മയക്കം വരും ചെയ്യ് പിന്നെ അയ്ലേക്ക് ന്നെ ചായൊക്കെ കുടിച്ച് ഒന്ന് റെഡിയാ ഒരു ഉഷാറിട്ടില്ല ബിരിയാണി തിന്നാ പിന്നെ അതേ പോല ബിരിയാണി ഉച്ചക്ക് തിന്ന എനിക്ക് രാത്രി ശർദ്ദിൻ വരും ബിരിയാണി അങ്ങൻത്തൊക്കെ ഇണ്ട് ഇക്ക കൂടുതലറിയായില്ലല്ലേ ഉം പിന്ന രണ്ടൂസം കയുമ്പോ പിന്നേം പൂതിയാവും ഒരു നേര
അതെ അതെ അത് ശെരി ഇപ്പൊ നമ്മളിപ്പോ ഇപ്പ കേ ഇപ്പ നമ്മള് കല്യാത്തിനൊക്കെ പോ ഇപ്പ ഏദേശം കല്യാണത്തിനൊക്കെ രണ്ട് ഫുഡ് ട്ട് ഇണ്ടാവുമല്ലോ അപ്പാ ആണ് സമയത്ത് ബിരിയാണി കഴിക്കൽ ഇല്ല എല്ലാവരും ഇ പറയും ബിരിയാണി നല്ല ടേസ്റ്റ്ണ്ടായിരുന്നുന്ന്ക്കെ പറയും പക്ഷെ എനിക്ക് ആ എനിക്ക് പക്ഷെ കൂടുതല് കയിക്കാൻ സുഖം
ആ കപ്സേ മന്തിയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കി ഞാനതാ കഴിക്കാറ് കൂടുതലും അതേപോലെ തന്നെ കു ബിരിയാണി രാത്രി ഇതേപോലെത്തന്നെ വൈകുന്നേരൊക്കെ ഹ് പരിപാടി ഇണ്ടാവുല്ലോ അതിനിതേപോലെത്തന്നെ ചപ്പാത്തി ഇണ്ടാവും പൊറാട്ട ഇണ്ടാവും അതേപോലെത തന്നെ പത്തിരി ഇണ്ടാവും അങ്ങനെത്തന്നെ ബിരിയാണി ഇതൊക്കെ അപ്പഴും ഞാൻ ബിരിയാണി വാ ങ്ങൂല ബാ ല്ല ഓരോന്നോരോന്നും എടുക്കൻന്നല്ലതെ ബിരിയാണി ഞാവാങ്ങൂല എനിക്കിഷ്ടല്ല കാരണം ബിരിയാണി നമ്മള് ബിരിയാണി മ് ഇല്ല്യാ അതാണ് ഒന്നുല്ലെങ്കി ബിരിയാണി തിന്നും നമ്മള് ബിരിയാണി എ തിന്ന് തിന്ന് മടുത്തു മല പോലെ മ്മുക്ക് തോന്ന്വാ ഇത്രയും സനം കാണുമ്പോ നമുക്ക് ബിരിയാണി തിന്നാൻ തോന്നൂല അത്ണ്ടാവില്ലേ അങ്ങനേണ് ഉം പിന്നെ വേറെന്താ ഫുഡ് വേ ഇഷ്ടേതാണ് ഈ ചായൊക്കെ പലഹാരങ്ങളൊക്കെ ഇഷ്ടാണോ
ആഹ് പൊറത്തൂന്ന് കഴിക്കാൻ എനിക്കെല്ലാവിഷ്ടാണ്
പൊറത്തുന്ന് ഞാനും കയിക്കും എനിക്കിഷ്ടാണ് പൊറ ത്തുന്ന് കയിക്കാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്ത് പോകാറുണ്ടോ ഇണ്ടാക്കാനിഷ്ടില്ല എനിക്കിഷ് ടാണ് എനിക്കിഷ്ടാണെട്ടോ കുക്ക് ഇത് പലഹാരങ്ങളൊക്കെ പുതിയ പുത് തിയ പലഹാരങ്ങളൊക്കെ ഇണ്ടാക്കാൻ ഇഷ്ടാണ് ഇങ്ങനത്തെ വെ പക്ഷെ അതിനുള്ളൊക്കാ അപ്പ അതിനുള്ള സാധനങ്ങളൊക്കെ വേണം എന്നാ പിന്നെ ഇണ്ടാക്കാൻ എനിക്ക് ഇഷ്ടാണ് എത്ര ഇതായാലും അങ്ങനത്തെ സാനങ്ങളോ
ക്കണ്ടാക്കും പുഡിങ് ബ്രൗണീസ് അങ്ങനെയുള്ളതൊക്കെ എനിക്കിഷ്ടാണ് അങ്ങനത്തൊക്കെ ആ അങ്ങനത്തൊക്കെ ഞാൻ ഇണ്ടാക്കും
ഏളനീർ ഫുഡിങില്ലേ എളനീറ് അത് അതിണ്ടാക്കിനി അതേപോലെ തന്നെ ഒരു ദിവസം എന്നിട്ട് ആകെകൊളായി ഹ്ം ഞാൻ ആദ്യായിട്ട് ഇണ്ടാക്കിയാന്നെയ് എനിക്ക് പുഡിങറിയില്ല ഞാ കേക്കൊക്കെ ഇണ്ടാക്കാറുണ്ട് പിന്നെയാ ഒരു ജാതി ഒരു കട്ടി ഓ അതൊരു ഇസ് ഇതില്ല്യാത്തമാതിരി എന്തൊക്കെയോ ഒരിത് അങ്ങനെ ആയി കിടക്കേണി ഫുഡിങ് ഫുഡിങ്ങക്ക വല്ലാണ്ട് ഞ അങ്ങനെ ഇണ്ടാക്കി പിന്നെ ഏതോരു ദിവസം ചോക്ലേറ്റ് പുഡിങ്ങൊണ്ടാക്കി അതും നന്നായിട്ടില്ലന്ന് തോന്നു ആ ഒന്നായിട്ട് അലീസായ മാതിരി അങ്ങനെനി ആ പുഡിങ്ങിന്റെത്
അങ്ങന നമുക്കൊന്നു ഫ്ലോപ്പായി കയിഞ്ഞാ പിന്നെ ഒ
ആഹ് പിന്നതിനോട് താല്പര്യണ്ടാവൂലല്ലോ പിന്നെ ഞങ്ങൾ ഇൻക്ക് പലഹാരങ്ങളൊക്കെ ഞാനൊരുവിധ പലഹാരങ്ങളൊക്കെണ്ടാക്കും പിന്നെ നോക്കിണ്ടാക്കാനും പുതിയ പുതിയ പലഹാരണ്ടാവല്ലോ ഓരോ വീഡിയോലൊക്കെങ്ങനെ കാണുല്ലോമ്മള് പുതിയ പുതിയ പലഹാരങ്ങളൊക്കെ പേരൊന്നുണ്ടാവുല്ലാ ന്നട്ടോലിങ്ങനെ അതൊക്കെ കാണാൻ തന്നൊരു ഭംഗിയാണ് ശെരിക്കു പറഞ്ഞാല് ഇണ്ടാക്ക്യ ടേസ്റ്റ് അവര് കാണ കാണലില്ലല്ലേ ഉം ഇൻക്കങ്ങൻത്ത വീഡിയോസ് കാണാനുഷ്ടാണ് പക്ഷെ ണ്ടാക്കാനുഷ്ടാട്ടോ അതേപോൽതന്നെ ഇൻസ്റ്റേലായാലും
ആ ഇന്ക്ക് ഡെസേർട്ട്സിന്റെ വീഡിയോസൊക്കെഷ്ടാണ് ഷോർട്ടായിട്ട്ള്ള വീഡിയോസ് അല്ലാതിങ്ങനെ ഹെൽ ഇങ്ങനെ ലെങ്തിയായിട്ടുള്ള ഈ കുറെ കുക്കിങ്സ് സ്നാക്സ് അങ്ങനത്തൊന്നും ഇഷ്ടല്ല ഏഹ്
സിനിമയൊക്കെ കാണാറുണ്ടൊ നിങ്ങള്
സിനിമ കാണും ഇപ്പൊ കുറേ ആയി തോന്ന്ണ് കുറേ ആയി
ആഹ് ഇപ്പയ്ന് സിനിമനോടൊന്നും ഇപ്പാദ്യത്തത്ര രസൊന്നുല്ല സിനിമയില്
ആഹ് പക്ഷെ എല്ലാരും വാഴാ റ്റൂവൊക്കെ എല്ലാരും കണ്ട് ഞാൻ കണ്ടില്ല
ഞാൻ ഇന്നലെ ഇന്നലെ ആണ് പകുതി വരെ ആക്കി വെച്ച്ണ് വാഴാ റ്റു ഇനി കാണാന്ണ്ട്
ആഹ് പക്ഷെ ഇപ്പം കുറേ സിനിമ ആദ്യൊക്കോ ഓറ്റിറ്റിയിൽ വരുമ്പോ അത് അപ്പപ്പം കാണും ഡൗൺലോഡ് ചെയ്ത് കാണും പക്ഷെ ഇപ്പം ഞാന് സിനിമ കാണാലില്ല കുറേയായി സിനിമ കണ്ടിട്ട് തോന്ന്ണ്
എൻ്റേലൊക്കെ വാഴ റ്റുക്കെ എന്നോ ഉണ്ട് ഫോണിൽ ഇപ്പ ഞാൻ ഇന്നലെ ആണ് ഫോൺ ഇന്നലെ വാഴ റ്റു കാണാൻ ഇന്നലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പൊ ഉറക്കം വരാ അപ്പൊ ഞാനെന്ത് ചെയ്ത് അത്ട്ടെച്ചാണ്ട് ഞാൻ കിടന്നൊറങ്ങീട്ടോ പകുതി പോലും ആയിട്ടില്ല ഞാൻ കിടന്നൊറങ്ങി ആ വാഴറ്റുങ്ങനെ പോയിം ചെയ്ത് പ്പണ്ട്ത്ങ്ങനെ ഓട്ണ് ഞാൻ ഇങ്ങനെ ഉറങ്ങും ചെയ്യണ് ഇനിയതിന്റെ ബാക്കി കാണണം ഇങ്ങനെ വിചാര്ച്ചി വേഗം ഉറക്കം വരും എനിക്ക് പിന്നെ നല്ല പടാണെന്ന് കൊറേ ആൾ ക്കാര് പറഞ്ഞിട്ടുണ്ടത് ആഹ് അതോണ്ടാണ് ഞാനത് ഡൗണ്ലോഡ് ചെയ്തേ എന്നാ കസിൻസൊക്കെ എങ്ങനെ തിയേറ്ററിൽ പോയിട്ടാണോ കണ്ടത്
ആഹ് അവരൊക്കെ തിയേറ്ററിൽ പോയിട്ട് രണ്ട് തവണ കണ്ടൂന്നൊക്കെ പറഞ്ഞു
ആഹ് ച ചെലോൽക്ക് ഭയ രസണ്ട് ഞാന് കണ്ടൊട്ത്തോളം എനിക്കിഷ്ടപ്പെട്ട്ണ് പക്ഷെ ഫുള്ള് കാണാൻ കഴിഞ്ഞിട്ടില്ല ഫുള്ളിന്റ അഭിപ്രായം പറയാന് ഫുള്ള് കണ്ടാലല്ലെ അതിന്റെ അഭി കണ്ടട്ത്തോളം രസണ്ട്ട്ടോ പക്ഷെ വാഴ ഒന്ന് എനിക്കിഷ്ടായില്ല അതിന്ക്കിഷ്ടായില്ല എന്താ
ആഹ് അതിനെന്തായിരുന്നു ഒരു തീമെന്നെണ്ടായിരുന്നില്ല ആഹ്
ആഹ് ഇല്ല്യാ ഇപ്പത് ഇതൊരു കാണാൻ ഇതിലെ മറ്റേ ക്കെല്ലേ ഓനെക്കെ അഭിനെയിക്കണൊക്കെ നല്ല അടിപൊളിയായിട്ട് അഭിനെയിക്ക്ണ്ട് എന്താ ഓന്റെ പേര് എന്തോര് ആഹ് ആഷിറ് ആഹ് ഓനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അഭിനയൊക്കെ നല്ല സൂപ്പറാണ്
റിയലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുക്ക് നമ്മുടെ സാഹചര്യം
പിന്നെ അതേ തന്നെ ലാസ്റ്റികൊക്കെ കരച്ചിലൊക്കെ വര്ണ്ട്ന്നൊക്കെ പറയ്ണ്ട് ഓരോര്ത്തൽ കരഞ്ഞ് പോവും ഇത് കണ്ടാല്ന്നൊക്കെ പറഞ്ഞ് ഞാന് പിന്നെ അവ്ടൊന്നും എത്തീട്ടില്ല ഞാൻ പിന്നെ കാൽ പാകാ പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി അതാ ഇന്ക്ക് വേഗം എന്താറീലാ ഫിലിമങ്ങന് എന്തേലൊക്കെ കാണ് ണേ ഉച്ചക്ക് നമ്മൾ ചോറ് തിന്ന് കഴിഞ്ഞാ പിന്നെ നമ്മൾ കെടന്നാണ്ട് കാണാണെ വേഗം ഉറങ്ങിപ്പോവും അങ്ങനത്തൊരിതുണ്ട് എനിക്ക് പക്ഷെ നേരെ മറിച്ച് ഇരുന്ന് കാണാണെങ്കി എനികാണെങ്കിലൊരു സാധനം ഇരുന്ന് കാണണെ എനിക്കിഷ്ടല്ല ഒക്കെ കെടന്ന് കാണണം ഞാൻ അങ്ങനെയാണ് വേഗം കിടക്ക ആഹ് കട്ടിൽ കിട്ടിയാ കിടക്കും അത്ര തന്നെ നമ്മൾ ഉച്ചക്കത്തെ ഇനിയിപ്പോ എന്തെങ്കിലും ആഹ് ഉറക്കം വരും പണികളൊക്കെ വേഗം കഴിച്ചാണ്ട് നമ്മളെന്ത് ചെയ്യും ഫോണ്മേലൊക്കെ കളിച്ചണ്ട് ഫോണ്
ഉം
ക്കിക്കോണ്ട്നിക്കുമ്പോ കൊഴപ്പൊന്നൂല ഇത് ഇങ്ങനെ പോണ അമ്മള് എവിടെങ്കിലും തലക്കാണിമേലോ അവിടെ എവിടെങ്കിലൊക്കെ വെ റ്റ് ചാരി വെച്ചാണ്ട് ഇങ്ങനെ കാണൂല്ലേ അങ്ങനെ കാണുമ്പോ എന്ത് ചെയ്യും ഞാൻ ഇങ്ങനെ താണ് ഒന്നും ഫുള്ളായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല ഒരു ഫിലിമന്നെ ഞാൻ രണ്ടും മൂന്നും ദിവസൊക്കെ എടുത്താണ്ടാ കാണല് അങ്ങനെയാണ് പക്ഷെ അങ്ങനെ കാണുമ്പോ ആ ഒര് രസം കിട്ടൂലാ രസം കിട്ടണെങ്കിൽ ഒറ്റടിക്ക് കണ്ടു തീർക്കണം നിങ്ങളെങ്ങനെയെക്കെ പോവാറ ഉച്ചക്കൊക്കെ നല്ലോണം ഒറങ്ങുവോ ഉച്ചക്കൊക്കെ നല്ല
രാത്രി ഒറങ്ങാൻ ബുദ്ധിമുട്ടാണ്
ആഹ് ഉച്ചക്കൊറങ്ങിയ രാത്രി ഒറങ്ങാ എനിക്കും ബുദ്ധിമുട്ടന്നെയാണ് പക്ഷെ ഉച്ചക്ക് ഒറങ്ങണോന്ന ത്ര നല്ലതും അല്ല ഒരുജാതി ഒരു മന്ദപ്പാണ് ഒറങ്ങി ണീച്ചു കഴിഞ്ഞാല്
അതേല്ലെ എനിക്കിനെ ഒറക്കം വരൂല എനിക്ക് രാത്രി ഒറക്കല്യ
ആഹ് ആഹ് അതുകൊണ്ടാണ്ല്ലേ പകല് ഒറക്കില്ല എന്നാ ആയിക്കോട്ടടേ ഞാൻ വിളിക് കേട്ടോ ങ്ങളെ ശരി